ഹലോ
അതയോ കേട്ടിണ്ടോ ഹലോ ആഹ് ആഹ് ആഹ് ആഹ്
കയിച്ച ഫുഡൊക്കെ ഫുഡ്ഡ്കയിച്ചാ ഹലോ കേക്ക്ന്നില്ലേ ഹലോ
ക്ക്ന്നുണ്ടോ
കേക്ക്ന്നുണ്ട് ഫുഡ്ഡ്കെകയിച്ച
ആഹ് ഫുഡ് കയിച്ചു
എന്താ പരിവാടി
ഞനിപ്പ് അവിടെ കിടന്നു ഉറങ്ങിരുന്നു
ആ ഹ
ഉറക്ക ആണോ
എപ്പഴൊന്നു ഇല്ല്യാ ഇന്ന്ന്നെന്താ വെച്ചാല് ഉം മക്കളെ കൊണ്ടുവരാനും എന്തൊക്കെ ഇണ്ടായിരുന്നു അത് കഴയിഞ്ഞപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കെടന്നു
ആഹ് ആഹ്
എനിക്ക് രാത്രിയാലും ചെലിപ്പ ലൈച്ചാവും ഇങ്ങനെ ഫോണിൽ ഇരുന്നോണ്ട് റീയിലും കണ്ടോണ്ട്
ആഹ് മഴ ഒണ്ടാ
മഴ ഇന്ന് ചാ ചാറിയോണ്ടിരിക്കിയാണ് മഴ
ആ ഇപ്പ പെയ്യ്ന്ന്
ഏ ഇന്നലെ നല്ല വെയിലായി നൊന്നും എന്താ അറിയില്ല ഒന്ന് സ്കൂൾ കുട്ടിയെൾ പോണ് ആ ആ ആ സ്കൂൾക്ക് പോണ നേരോം ഒക്കെ അതെ ചാറൽ ഇണ്ട്
ന്ന് ഇപ്പ താ സ്കൂൾ വിടുന്ന സമയപ്പം മഴ
ആ നല്ല മഴ ഇണ്ടായിരിക്കും ലെ
ഭയങ്കരയില്ല ഇന്നാലും ഒറ ച്ച് പെയ്യ്ന്നുണ്ട്
ഉണ്ട്ലെ അഹ് നനയാള്ള മഴ ഇണ്ടാവും
ആ ഉണ്ട് ഉണ്ട് സ്കൂൾ തൊറന്ന ഇത് തന്നെയാണല്ലോ ഇനി
അതെ ഇനി ഉണ്ട്ന്ന് പറിയിണ് മൂന്നാലിസം കൊണ്ട് ഇണ്ട് മഴ ഇണ്ട് ഇന്ന് പറിണ ചാറല്ല മഴ നേരാ ജൂണിലാവുമ്പോ എന്താലും മഴ വേണ്ടേ മഴയില്ലാഞ്ഞാ ആ മഴ കിട്ടാഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലോ ഞമ്മക്ക്
ആഹ് വെള്ളോ ഒന്നും ഇല്ലാതെയൊക്കെ
അത് ചെലപ്പോ ഇങ്ങനെയാവും മഴാകുമ്പോ മഴന്നെ ആവും വെയിലാകുമ്പോ സഹികാൻ പറ്റൂല്ലാ അങ്ങനെ
നമ്മൾ പറയും മഴ പെയ്യാൻ പോവുമ്പോ ഇത്തിരി വെയിൽ കണ്ടാ മതി തുണി ഒണക്കാൻ
രണ്ട രണ്ടോ ഞമ്മക്ക് വേ പിന്നെ എന്തിൽ നമ്മൾ
രണ്ടിന്റെ എടയിലാണ് നമ്മള്
പിന്നെ
ഇനിയിപ്പം
നിങ്ങൾ ഫുഡൊക്ക കഴിച്ചിലെ
കഴിച്ച് കഴിച്ച്
ആഹ് ആഹ് നേരത്തെ കഴിക്കോ എപ്പഴ്‌ കറക്റ്റ് ഒന്നര അങ്ങനെയൊക്കെ ഇണ്ടോ
ഇല്ല ഞാൻ രണ്ടു മണിയൊക്കെ ആയി വെശപ്പ് രണ്ടര യല്ലേ ആയിട്ടുള്ളു
ആഹ് ആഹ് ഞാനും ആ ടൈമെ ആയിന്
ഇങ്ങനെയൊന്നുല്ല എപ്പോഴാ വെശക്കണേ അന്നരം കഴിക്കും അത്രേ ഒള്ളൂ
അങ്ങനെലെ ആഹ് അല്ല ചെലലോൽക് ഇണ്ടാവും
ആ ഒരു എന്റെ എന്റെ പേരിൽ ഇക്കാടെ വീട്ടിൽ ആഹ് പക്ഷെ എന്റെ വീട്ടിൽ എന്താ വ വൈഴികിട്ടോണ്ടല്ലേ വൈകീട്ട് ഫ്രീ ആണെങ്കി എന്റെ പപ്പാക്ക് ഒര് ടൈം ഇണ്ട് എട്ട് മണി എന്നാണ് അപ്പം കഴിച്ചിരിക്കണം.
ആഹ് ആഹ് ക്ഷെ അത് നല്ലതാണ്.
നമ്മള് കഴിച്ചിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഉറങ്ങാവ തിന്ന് കഴിച്ചോടനെ പോയി കെടന്നോ ങ്ങിയ ഒള്ള വണ്ണോകൂടെ വെ ക്കാൻ വേണ്ടിയ
ആ ശപിന്നെ അതും അല്ല രാത്രിക്കത്തെ ഫുഡ് എന്നത് എത്ര നേരത്തെ കഴിക്കുവ നല്ലത്
ഉം
പിന്നെ ഉച്ചക്ക് ആയാലങ്ങ തന്നെ നമ്മള് ഭക്ഷണം കഴിച്ച പാടെ കേട കെടക്കാനും പറ്റൂലല്ലോ
ആഹ് എനിക്ക് ഞാൻ പിന്നെ ഉച്ചശീലല്ല ഒറക്കശീലല്ല എനിക്ക്
ഇല്ലല്ലേ പിന്നപ്പ എന്താ പരിപാടി?
ഉറങ്ങുന്നവരെ ഉണത്തും
അന്ങ്ങനെ
എന്റെറ മുത്ത് ന്നേ വഴക്ക് പറയും നിനക്ക് ഉറങ്ങേ വേണ്ട ഉറങ്ങുന്നവരെ ഉറങ്ങാനും സമ്മയിക്കൂലന്നോ
ആഹ ആ ഉണ്ട്ണ്ട് മക്കള് മൂന്നാളുണ്ട് അവ ഒരാള് സ്കൂള്ട്ട് വന്നു ഇനി രണ്ടാള് വരണ്ട് ചെറിയാക്ക് പിന്നെ ഇപ്രാവശ്യം ചേർത്തിയതാണ് അപ്പൊ ഉച്ച വരേ ഉള്ളൂ
ആഹ എത്രീലൊക്കെ പഠിക്കുന്നു പിള്ളേര്?
ഒരാൾ അഞ്ചിലാണ് ഒരാള് ഒന്നില് ഒരാള് എൽ കെ ജി ഇപ്പ എല്ലാരും പോയാല ഒറ്റക്കല്ലള്ളോ
ഹസ്ബന്റ് പൊറത്താണോ?
ആ ആ
വീട്ടില് നിങ്ങ നിങ്ങ നിങ്ങളും മക്കളും നിങ്ങളേ ഉള്ളേ?
അതെ അതെ നങ്ങളെ സ്വന്തം വീടാ
ഉഹ
ഇപ്പ രണ്ടു മാസം മൂന്നു മാസം ആയിട്ടുള്ളൂ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്
ആഹ
ഉം ഉ ൻ അടുത്ത് തന്നെയാണ് തറവാടൊക്കെ അടുത്തുതന്നെയാണ്
ആ അ പോയി പോക്കൊക്കെ ഉണ്ട
ആ ഉണ്ട് ഉണ്ട് ഞാൻ ഇപ്പ എന്റെ വീട്ടിൽ ഈ വെക്കേഷനിൽ കുറച്ച് ദിവസം പോയി നിന്ന് വന്നിടുള്ളൂ പിറന്നാൾ
അങ്കിലും വെക്കേഷൻ ടൈമിൽ അല്ലേ പിള്ളേർ കൊണ്ട് പോകൻ നിൽക്കാന പറ്റോ
അതെ അതെ ഈയിപ്പ വേട്ടാണ് വിട്ടുന്നന്ന
ഇനിയിപ്പോ ഓണം ക്രിസ്മസ്സ ഒക്കെ അവണ പോയി നക്കണെങ്കി
പ ശരി
പിന്നെ ശനി ഞായർ മാത്രം അപ്പൊ പിന്നെ പിള്ളേർക്ക് പള്ളി സ്കൂള് ട്യൂഷന് സ്കൂള ഇില്ലെങ്കും ട്യൂഷനും പള്ളി
അതെ തെ
ഏതെങ്കിലും ഒന്ന് കാണോ
ആഹ്
എ പള്ളി ന്ന് തൊറന്നില്ലെ
ആ തൊടങ്ങുന്നു ണ്ട് ഇന്ന് മുതല്
വൈകിട്ടാ രാവിലെയൊ മകക്ക്
രാവിലെ ആണ് മ്മള് പിന്നെ വൈകീ ട്ടില്ല രാവിലെള്ള്
എല്ലാവർക്കും രാവിലെണ് മ്
ആ ആഹ് അതാവുമ്പോ നല്ലതാണ് ക്ഷെ വൈകിട്ടക്മ്പോ ബുദ്ധിമുട്ടാണ് നേത്തായാലും
ഭയങ്കര ക്ഷീണമായിരിക്കും
ഇതാവുമ്പോ രാവിലെ നല്ല ഉഷാർൽ പോയിക്കോളും പിന്നെ ഹ വന്ന് ടൈംണ്ടല്ലോ പ്പ തന്നെ സ്കൂൾക്ക് പോവാനായി
ആഹ് പിന്നെ ഒന്ന് ള്ളേര് ഓടിപ്പിടച്ച് വരണം ഒന്ന് തിന്നാനും കുടിക്കാനും പോലും സമയമില്ല
ല്ല്യ ല്ല്യ ആഹ്
ഇത് തന്നെയാണ് നല്ലത് പിള്ളേർക്ക് വന്ന് വീട്ടിലെത്തിരി ത്ത്യാ റെസ്റ്റ്ടുക്ക അല്ലങ്കിൽ ഇട്ട് കൈഞ് പഠിക്കയൊക്കെ ചെയ്യാലോ
ആഹ് ആ
ആറു മണിയാവും പള്ളിന്ന് ആറ് ആറെര ആകുമ്പോ വരും പിന്നെ അന്ന് കുളിച്ചിട്ട് പഠിക്കണം.
ആഹ് ഇല്ല്യ ശരിയാണ് അവിടൊക്കെ എങ്ങനെണ്
ഇവിടെ കൊച്ചുങ്ങൾക്കൊക്കെ വൈകിട്ടാണ് പള്ളി ക്ലാസ്
ആഹ ആഹ
വല്ലിയോർക്ക് രാവിലയുണ്ട്
ഓ
നേരത്തെ ഞങ്ങള് പഠിക്കുന്ന സമയത്ത്- പൊന്നങ്ങനല്ല ഇപ്പൊ എനിക്കറിയില്ലേ
ആ ആ
ആഹ്‌
പിന്നെ ഇപ്പവീട്ടിലല്ലാ
ആ ഞാൻ എന്റെ ഇപ്പ നാത്തുന്റെ വീട്ടിലാണ്
ആഹ അങ്ങോട്ട് വരുവോ ഇല്ലല്ലോ
ഏ
എന്നിട്ട് എന്ന് വന്ന്
ഞാൻ രാവിലെ വെള്ളിയാഴ്ച
ആഹ ആഹ.
ഇനിയിപ്പം ബുധനാ വ്യാഴാഴ്ചക്ക് വരുമ്പോ അങ്ങങ് പോകവും
ആഹ അത് മോനും മോളും ഒള്ളത് ഉറങ്ങണ്
ആഹ മോള് ഉറങ്ങുന്നു ഉറങ്ങി കിടന്നപ്പോഴാ ഞാൻ ഫോൺ വിളിക്കാൻ എടുത്തത്
ആ ആ
ഫോൺ വിളിച്ച ഒരു കോൾ വിളിച്ചപ്പോൾമോൾ ഉണർന്നു പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത്ല്ലെങ്കിൽ കരഞ്ഞാലോന്ന് വിചാരിച്ചേ കരയാൻ തൊടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ നിർത്തൂല ഇന്നലെ രാത്രിയും അതീപോലെതന്നെ രാത്രിലാണെങ്കിൽ പകല് ഫുള്ള് കെടന്നങ്ങ് ഒറങ്ങി എന്നിട്ട് കാട്ടിലൊക്ക കണ്ണ് തുറക്കാതങ്ങ് കരച്ചിൽ പാലു കൊടുത്തിട്ടും കുടിക്കുന്നില്ല പിന്നെ അങ്ങ് കരച്ചിൽ കരച്ചിൽ കരച്ചിൽ കരച്ചിൽ കരച്ചിൽ ലാസ്റ്റ് പിന്നെ നാത്തൂൻ മുഖമൊക്കെ കഴുകി കൊടുത്തപ്പോൾ സമാധാന സന്ദോഷം ആയിട്ട് കളിക്കുന്നു
എന്ത് പറ്റി ആവോ
കൊച്ച മക്കളല്ല ചൂടൊക്കെ ആയിരിക്കും കൊച്ചുങ്ങൾക്
ആഹ ആഹ അങ്ങനെ ആവുമ്പ ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് എന്താ ഇത് ചെയ്യണ്ടേ
ഓ കരയുമ്പ അങ്ങ് ഭയങ്കര ടെൻഷൻ സങ്കടം ഇങ്ങനെ കരയുമ്പ ഈ കൊച്ചുങ്ങൾ കരയുമ്പോൾ
ആ അത് തന്നെ അസുഖം വരും ദാന്ന് കരയും
ഒന്ന ഒന്നാമത് ഇത്രയും നാളടെ ഒരസവം പോല വരാതെ നമ്മൾ നാല് മാസത്തിൽ ഒരു വട്ടം പനി വന്നേതെ ഉള്ളൂ സൂക്ഷിക്കണം നമ്മക് നമ്മ വയ്യാതെ ആവുംബ നമക്ക് ടെൻഷൻ
അതെ അതെ അവർക്ക് വയ്യാതായി ഞമ്മക്ക അത് അപ്പൊ
ആ നമ്മൾക്കാണ് ആ ടെൻഷൻ മൊത്തം കാരണം എന്തില് ചെയ്യും ഇന്നമ്മക്ക് പ്രത്യേകിച്ച് രാത്രിലാണ് വയ്യാതായാണ് ഏറ്റ റ്റവും പാട്
അതെ കരച്ചിലും ഒറങ്ങുല്യ ബാക്കിയുള്ളോരെ കുട്ടി ഒറങ്ങാറായി
ആ പിന്നെ എന്റെ വീട്ടില് പിന്നെ എനിക്ക് പ്രശ്നെന്നു വാപ എന്റെ വാപ്പ ആ മോളെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ എന്റെ കൊച്ചിനെ ആദ്യത്തെ ചെറുമോളല്ലേ വീട്ടിലെ ആദ്യത്തെ ആ ഒരു സ്നേഹം അവൾത്തുള്ളോണ്ട് എടുത്തൊണ്ട് നടന്നോളും ഏത് രാത്രിയിലാണേലും പാവം മോള് കരയ്ണേട്ടാ എണീറ്റ് വന്ന് എട് ത്തോണ്ട് പൊക്കോളും
ഒ ഓ ഹ്
അതോണ്ട് എനിക്ക് അത്ര പ്രശ്നല്ല. കാരണം ഞാനിപ്പോ എനിക്ക് പിന്നെ ഒറങ്ങുവാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പകലിത്തിരി ഒന്ന് ഏഴ് മണിയൊക്കാകുമ്പോ അവളോ എണീക്കും അപ്പൊ ഞാൻ ക്കാമ്പം ഞാ എണീക്കും. കാരണം എനിക്കില്ലെ രാത്രി ഒറക്കം കിട്ടാത്തോണ്ട് പകൽല് ഒറക്കം കിട്ടും ഇപ്പൊന്ന് എഴ് മണിയാ ക്കാവുമ്പം വാപ്പ വന്ന് എടുത്തോണ്ടങ്ങ് പോയി കുറേ നേരം കളപ്പിക്കും. കളിപ്പിച്ച് കരയൊങ്കി മാത്രം കൊണ്ട് തരും. ഇല്ലെങ്കിൽ ഞാൻ എണീക്ക്ണോരെ കൊണ്ടോയി കളിപ്പിക്കും
ആണോ
രാത്രി ഒറങ്ങ്ന്നില്ല അപിന്നൊരു കാര്യൊണ്ട് നമുക്കിങ്ങനെ സു സുഖം കിട്ടണമെങ്കി വീട്ടുകാര് തന്നെ വിചാരിക്കണം
ശരിയാ
കിടന്നൊറങ്ങണെങ്കി വാ പ്പായും ഉമ്മായും വിചാരിച്ചാല്ലേ നമുക്ക് കെടന്നൊറങ്ങാൻ പറ്റൂ നമ്മള് കെട്ടിച്ചോണ്ട് പോയൊ പോയ വീട്ടില് നമുക്കങ്ങനെ കെടന്നുറങ്ങാൻ പറ്റൂല
അത് ശെരിയാ അത് പറ്റില്ല പക്ഷെ നമ്മക്ക് ഒറ ഒറക്കം വരൂല്ല അമ്മ് ക്ക് ഒരു ടൈം ആയാ പിന്നെ നമ്മക്ക് എണീക്കണല്ലോ എന്നിള്ള ചിന്താവുമ്പോ
ആഹ് അതാണ്
എത്ര വട്ടം ഒണരും
ആ അതാണ് നമ്മള് എന്നിട്ട് വിചാരിക്കും
ആഹ് ഓരെന്താ